ആഹ് എന്തൊക്കെർത്താനം
സുഖാണ് എന്താ അവിട്ത്തെവിശേഷം സുഖല്ലേ
സുഗാണ് മഴണ്ടോ
ആ ഇല്ല ഇന്ന് കൊർച്നേരം ഇപ്പൊ മഴ കൊർവാണ് ഇന്നലെ വരെ മഴനന്നേര് ന്നു
ആഇന്നലെരാത്
ആഹ് രാവിലെണ്ടാര്ന്നു എന്ന ഇന്ന ഇന്നലെഅത്രെഇല്ല ഇന്നൽത്തെ അത്രെ ഇല്ല
ഇല്ലല്ലേഇവടെഇന്നലെരാ രാത്രി മുതല് രാവിലെവരെരു പത്ത്മണിരൊക്കെ മഴണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ഉച്ചക്ക് ശേഷം അങ്ങനെ മഴ പെയ്തിട്ടില്ല
ആ ഇന്നലൊയിരുന്നുഫുൾടൈം മയെർനല്ലോ ഉം മക്കളൊക്കെ എന്തേയ്ണുപടി പടിപ്പൊക്കെകഴിഞ്ഞാ ഹലോ കേൾക്കണില്ലേ ആ മക്കളൊക്കെന്തേപഠിപ്പൊക്കെ കഴിഞ്ഞോ
ആഹ് പഠിപ്പോകെകഴി ഞാ ടുക്കണ്ടെ ഫുഡ് എടുക്കൻപറ്റി ഇഞ്പ്പ നാളെ ക്ലാസ്സ് ഇല്ലേയ് കൊട്ത്തിട്ടില്ല കൊടുക്കു നളെ ക്ലാസില്ല എന്താണ് ഇങ്ങളെ കുട്ടികളൊക്കെ എത്രേലാ
ആ ഒരുഒരാള് അഞ്ചില് ഒരാള് മൂന്നില്
ആഹ് ന്ന്പന്താപഠിപ്പൊകെയ്ഞ്ഞോ
ആഹ് കഴിഞ്ഞുപ്പതകളിക്ക്ണ്എല്ലാം കൂടി
ഉംഇന്ന്ക്ലാസ്ണ്ടായ്നോ
ഇല്ല്യേയ്ല ഇന്ന് ക്ലാസില്ല ശനിം ഞായറും ലീവാ
ആകേരളവിസ് ആയിക്കാരലെ സ്കൂള് സിബിഎസി ആണോഅതാ കേരള ബസാ ഏതാണ് കേരള സിലബസാണോ അതോ സിബിഎസ് ഇ സി ബി എസ് ഇ ആണോ കേരള സിലബസ് ആണോ ചോയിക്ക
കേരള സിലബസാ ന്നെ
ആ അപ്പൊ ഒഴിവുണ്ടാവൂല ഇവൻക്ക് പിന്നെന്ന് ണ്ടെർന്ന്
ആഹ് ആഹ് സിബിഎസ് ഇകാർക്ക്ല്ലേ ശെനിഒക്കെ ലീ ഇണ്ട്
ആഹ് ഒനിക്ക് സൺഡേ മാത്രേ ലീവ് ഉണ്ടാവു പിന്നെ സെക്കൻസാറ്റർഡേ ഒക്കെ ലീവ്ണ്ടാവൊള്ളു
ഉം ആ ശരിയാണ് മക്കളൊക്കെ എത്ര ക്ലാസില പഠിക്കണേ
വലുത് ഏഴില് ചെറുത് ഒന്നില്
അയ് ശരി പിന്നെ നേരത്തെെ കിടക്കോ ചോറ് ന്നലൊക്കെ നേരത്തെ കഴിയോ
കുട്ടികളൊക്കെ നേരത്തെ കിടക്കും നമ്മള് എന്തായാലും വൈകും കിടക്കാൻ
ആ ശരി ഇപ്പൊ നാട്ടിലാണോ
ആ ഇവിടെ നാട്ടിലുണ്ട് നിങ്ങളതോ
ഇല്ല ഇവിടെല്ല പുറത്താണ്
ഫത്താല മ്
ആ
വീട്ടില് ആരൊക്കെ ണ്ട്
വീട്ടില് ഞാന് മൂത്തച്ചി പിന്നെ ഉമ്മ ഞങ്ങളെ രണ്ടാളി രണ്ടച് മക്കള് നാലു മക്കളുണ്ട്
ഒപ്പളാ താ
ഉപ്പയില്ല ഉപ്പ മരിച്ച്ക്ക്ണ്
ഏ എന്നിട്ട് എന്താന്ന് സ്പെഷ്യലൊക്കെ ഉണ്ടോ ഫുഡ് എന്താ
ഇന്ന് സ്പെഷ്യല് ചിക്കൻ പൊരിച്ചതാണ്
ആഹ്
പിനിന്ന് സ്‌പെഷലാണ് നാളെയാണ് ബിരിയാണി വെക്കാൻ വെച്ചിന്നത് ഇന്ന് വെക്കാന്ന് വെച്ചയാ അപ്പൊ സാധനങ്ങൾ കൊണ്ട് ഇട്ടാലെ ടൈം വൈകി അപ്പൊ നാളെ ഇനി കുട്ടികൾക്ക് ഫ്രീയല്ലേ ഇന്നി ദിവസങ്ങളെ വെക്കുള്ളു ഫ്രീയല്ലേ
ആ അപ്പൊ പിന്നെ ഓളു ഉച്ചയ്ക്കെ ആ ടൈമിലല്ലെ ഉണ്ടാവുള്ളൂ
ആഹ് വെള്ളിയാഴ്ച ആണെങ്കി പറ്റൂലല്ലോ ഒരു വാ
ഏഹ് ഓല് ഉച്ചക്ക് ഉണ്ടാവില്ലല്ലോ പിന്നെ അങ്ങനല്ലേ
ആവുമ്പോ ഇല്ലേ
ആഹ് രസണ്ടാവുള്ളു ഇന്നെന്റെ മുത്തച്ഛന്റെ ഉം ഇവിടെ ഇന്നിപ്പോ ചിക്കൻ ഉണ്ട് പിന്നെ കറിയുണ്ട് അങ്ങനെ സ്പെഷ്യലായി ബിരിയാണിതൊന്നും ഉണ്ടാക്കിട്ടില്ല അല്ലെ കറി വച്ചിലെ പരിപ്പും പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾക്കെ കൊണ്ടോൻ പരിപ്പും ഇന്ന് പിന്നെ വെച്ചിട്ട് ഇല്ല ഇനി വെ നാളക്കി
ആഹ് ശരി ആരാ ആളുണ്ടോ തോനെ
ആഹ് രണ്ട് മക്കള് പിന്നെ ഹസ്ബന്റും ഉമ്മ ഉപ്പയും ഉണ്ട്
ഹസ്ബെന്റില്ലേ
ആഹ് ഹസ്ബന്റും ഉപ്പയും ഉമ്മയുണ്ട്
ഉം
വേറെന്താന്നിട്ട് ട്രിപ്പൊക്കെ പോവോ
വേറെ എന്തെങ്ങനെ സുഖം ഏഹ്
ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ ഇക
ആഹ് പോവാറൊന്നിയ പോവക്കെ ചെയ്യും അധികം എപ്പോഴും ഇല്ല എടക്കൊക്കെപോകും ആഹ് ആഹ് ഇയാള് പോവാറില്ലേ ആഹ് ഗൾഫിലാ
ആഹ് ട്രിപ്പൊക്കെ പോ
ഇവിടെ ഇണ്ടായിരുന്നപ്പൊ കൊറച്ചിസം ആയിട്ടുള്ളൂ പോയിട്ട് ഒരാഴ്ച കഴിയണള്ളോ പോയിട്ട്
ഏഹ് അപ്പൊ എത്ര ലീവ് ഉണ്ടെയിന് ആറുമാ മൂന്നു മാസോ
മൂന്ന് മാസം കഴിയുന്നുന്ന് മൂന്നു മാസത്തിന്റെ മേലെ നിന്നു നാലു മാസത്തിന്റെ അടുത്ത് നിന്നു
ഏഹ്
ഉം
ബെന്നിപ്പോ ഒരു വർഷൊക്കെ കഴിഞ്ഞിട്ട് വരോ അതോ രണ്ട് വർഷാവുവോ
ചെലപ്പോം ഒമ്പത് മാസം അല്ലെങ്കി ഒരു വർഷം കഴിയും ചെലപ്പൊ ഒന്നരാവും നല്ല ടൈമോണ് വല്ലാതെക എല്ല കമ്പിനിയല്ല കടേണ് ഡെലിവറി ഉം ഉം ഇക്കാക്കെന്താജോലി
ഇവടെ കടേണ് ഡ്രസ്സിന്റെ
ആഹ് നേര്ത്തെ വരുവാ
ഇല്ല ഫുഡഴ്ച്ച് പോവും ഇവടെടുത്താണ് വീടിന്റെട്ത്താണ്
അത് ശരി
പിന്നെ കടയടച്ചിട്ടേ വരൊള്ളൂ
ആഹ്
ഒരുവർഷെ വൈകും അങ്ങനെ ഫുട് ആഹ് ഫുഡ് നേര്ത്തെ കഴിക്കാംവരും പ്പ വരും ഇനിയിപ്പോ ഫുഡൊക്കെഞങ്ങ കഴിച്ച്ട്ടന്നെ ഷോപ്പ്ക്കന്നെ പോകും
എന്ത് രാത്രി ഫുഡ് എന്തെ ചോറെന്നെയാണോ
അല്ലല്ല നൈറ്റില് ങ്ങള് ചപ്പാത്തി അങ്ങനൊക്കെ ഓട്സോ ചപ്പാത്തിയ അങ്ങനൊക്കെ ഉണ്ടാക്കും
ആഹ്
രായി് അങ്ങനൊക്കെ
അയ്ശരി
ഉം പിന്നെ പകലന്നെ ചോറയ്ക്കൊള്ളൂ നൈറ്റില് പിന്നെ ആർക്കും ചോറ് ഇഷ്ടല്ല ആഹ് അങ്ങനത്തന്നെക്കും പിന്നെ കു ഏതോക്കങ്ങ്നെ കൊടുക്കും
ആഹ് ആഹ്
നിങ്ങളെന്താ ചോറെന്ന ചോറന്നെ കയ്ക്കല്
ഏഹ്ആഹ് ചോറ് യെടക്ക് ചപ്പാ ത്തി അല്ലെങ്കി എന്തെങ്കിലും കടി ഐറ്റംസ് ഉണ്ടാക്കും രായി ദോശേ അല്ലെങ്കി മൈദ ദോശ
ആഹ്
അല്ലെങ്കി ഉപ്പുമാവ് ഹ് ഹ് ചോറ് നിർബന്ധല്ല്യ എന്തെങ്കിലും എന്തെങ്കിലുംകയ്ക്കും ഹ് ഹ് ഉം ആഹ് ചോറ്വാണെന്നില്ല ഹ് ഹ് കുട്ട്യോക്ക് പിന്നെ ചോറൊട്ക്കും അവർക്ക്‌ പിന്നെ ചപ്പാത്തീ ന്നും കൊടുക്കാറില്ല
ആഹ് ഇവടെ പിന്നെ ചപ്പാത്തിക്കെ കണ്ടാ പിന്നെ ചപ്പാത്തിന്നേ പറ്റൊള്ളൂ ചോറൊന്നും പ
ഉം കുട്ട്യകുഞ്ഞുങ്ങൾക്ക് ആയ ക്ഷീണിക്ക്ണ സാധനല്ലേ അപ്പോ പിന്നെ ഹ് ഹ്
ഏഹ്
ശരീരം മെലിയണ അല്ലേ
അല്ല രാത്രി എന്തായാലും പൊതുവെ ലൈറ്റ് ആക്കണല്ലേ നല്ലെ കു കുട്ട്യാക്കാണെങ്കിലും വല്യ വർക്കാണെങ്കിലൊക്കെ
പ്പാത്തിവുമ്പോ കൊടുക്കാറില്ലചെറിയ മക്കളല്ലേ കൊർച്ച് കഴിഞ്ഞിട്ട് ന്നെ
ആഹ് ആഹ് നല്ലത് അതൊക്കെ തന്നേണ് ലൈറ്റ് ആയിട്ട്ള്ളത് ചോറിങ്ങ എല്ലം പിന്നെ
എവടെ ചോറുംന്നാലുംകഴിക്കില്ല കൊർച്ച് കഴിക്കൊള്ളൂ
വടെ പിന്നെ ചപ്പാത്തിയൊക്കെ കണ്ട ചോറ് വേണ്ട
ആഹ
ചോറും ആഹ കറി എങ്ങനെ രാത്രി ഓൽക്കുതന്നെ ഞമ്മള് കഴിക്കണ പോലെ അങ്ങനെ ഒരു മൈന്റ് വന്നികിണ് അങ്ങനെ കയിക്കും
ആഹ
അയ്പൊ ഉച്ചക്ക്ന്നെ സ്കൂൾകെന്നെ ചോറ് കൊണ്ടായാ ചോറ് ഫുള്ളാക്കി കഴിക്കൂല അങ്ങനെയൊക്കെയാണ് ഒല്ക്ക് ഡെയിലി ചിക്ക് ആ അതെ അല്ല നല്ല ചിക്ക് എന്നും ചിക്കൻ പൊരിക്കുയാണെങ്കിൽ അങ്ങനെയാണെങ്കി പറ്റും അപ്പൊ ഇന്ന് ഇപ്പ ചിക്കൻ ഒന്ന് നട ക്കൂലല്ലോ സ്കൂൾക്ക് അപ്പ അങ്ങനെയാണങ്കി കൊഴ അ അല്ലെങ്കിൽ ചോറടെ ബാക്കിയാക്കും
ഹ് ഹ് ഇവിടെയ ഞങ്ങള് ചിലപ്പോ വൈകീട്ട് എന്തങ്കിലും കടി ഉണ്ടാക്കുകയാണെങ്കില്
മ്മ്
കടി കഴിക്കും പിന്നെ ചോറാവശ്യല്ല കടി അവർക്ക് ഇഷ്ടാണ് പക്ഷെ ഞങ്ങള് നിർബന്ധിച്ച് ചോറ് കൊടുക്കണാണ്.
തന്നെ.
ആഹ് പിന്നെ സ്നാക്സ് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാണെങ്കിൽ പൊരി കടി എന്തേലും ഉണ്ടാക്കാണെങ്കിൽ അത് കഴിച്ചാ പിന്നെ ചോറില്ല ചോറ് കഴിക്കില്ലാ.
നാലിസ് സ്കൂളിട്ടന്നാല് ചോറ് സ്കൂളിന്ന് ചോറ് നമുക്ക് അതൊക്കെ ഒരു രസല്ലെ. കുട്ട്യോയ്‌ക്കിപം ചോറും വേണ്ടാ ആവിശ്യം ഏഹ്.
തടീന്റെ രഹസ്യം അതാണ്.
ആഹ നല്ലതടി ഇണ്ടാ
അത്യാവശ്യം തടി ഓവറല്ല.
ഏഹ്.
ഇയാളോ?
ഞാനിന്റെ ഹൈറ്റിന്റെ തടി അത്രയുള്ളൂ.
ഉം അത്രേനേ ഉള്ളൂ ഓവറൊന്നുല്ല.
ഉ തടിക്കാൻ വേണ്ടിട്ട് കുറേ നടന്നീനു പിന്നെ ഇപ്പ തടിച്ചു ഇപ്പൊ തടി വേണംന്നൊന്നില്ല. തടിയെന്നാൽ ഇപ്പ പാകത്തൊരു നമ്മളെ ബോഡിക്കനുസരിച്ച് എവിടെ അങ്ങനെള്ളു.
പക്ഷെ സു സുഖം ഉണ്ടാവുല തടിയോണ്ടൊന്നും വയ്ക്കൂല.
ആഹ് ഇല്ലല്ല ഞാന് വല്യ ഇന്റെ ഹൈറ്റിനനുസരിച്ചുല്ലന്നെ അത്ര ഇല്ല ഹൈറ്റിന അനുസരിച്ചുല്ല കറക്റ്റാ
ഉം ഉം.
അങ്ങനെ പിന്നെന്താ വേറെന്താ?
വേറെ എന്താ ഇങ്ങനെ സുഖായി പോണ്. രാത്രി ഉ ഉണ്ടാക്കല് കഴിഞ്ഞ ഫുഡ് ഉണ്ടാക്കല് കഴിഞ്ഞാ എന്നിട്ട്?
ഞാൻ ഇങ്ങനെ ഇണ്ടാക്കോണ്ടിരിക്കയാണ് അപ്പള
ആഹ് ശെരി ദോശ ചുട്ടോണ്ടിരിക്കാ.
ആഹ് കറിണ്ട് പിന്ന ഇല്ലേ ഓ ഇന്റെ വല്യ മോനിവിടെ ഇല്ലേ ഓൻ എന്റെ വീട്ടി പോയി. ചെറിയ മോനേ ഉള്ളു ഓൻ ആഹ് ക്ലാസ്സില്ലായിലെന്റെ ആ ഇന്റെ ആങ്ങള വന്നിണ് അങ്ങനെ പോയതാ.
അത് ശരി അ ഇങ്ങള് പോണില്ലേ?
ഞാന് ഇന്ന് പോണില്ല നാളെ പോണം വിചാരിചിക്കാ.
അത് ശെരി രാവിലെ പണിയൊക്കോ ആഹ് രാവിലെ പണിയൊക്കെ കഴിച്ചു പോവാനാവൂല്ലേ.
ആഹ് അങ്ങനെ പോണെങ്കി
ഉം ശരി. ഉം വേറെന്ത് സുഖാണ്.
ആഹ് എന്നിട്ടിപ്പോ എപ്പളാ ഇപ്പൊ ഫുഡൊക്കെ കഴിക്കല്?
ഏഹ്.
ഫുഡ് എപ്പളാ കഴിക്കല് ലോയിക്ക.
കുറച്ചും കൂടി കയ്യും. നേരത്തെ കഴിക്കാറില്ല മിക്കവാറും നേരം വൈകും ചിലപ്പോ നേരത്തെ കഴിക്കും. ആണുങ്ങൾ ഇവിടെ ഇവിടിള്ളപ്പോ നേരം നല്ല വൈകും ആഹ് ഓക്കെ ഓക്കെ.
ഉം.